ഹലോ.
ആഹ് എന്താ വർത്താനം?
നല്ല വർതാനം.
പ്പോ എവടെ?
വീട്ടില്.
ഉം ഫുഡൊക്കെ കയിച്ചോ?
ആഹ് കയി ച്ചു.
എന്താര്ന്നു ഫുഡിന് കൂട്ടാനൊക്കെ എന്തേനി?
കൂട്ടാന് മീൻ പൊരിച്ചത് ണ്ടായിന്നു വെതൾ മീനിന്റെ കറി. പിന്നെ. പ്പേരി അവടെ
ഇവടിം ഇന്ന് ഉണക്കമീനെന്നീ. ഉണക്ക ഒണക്കമീനും മോര്കറിയും പയറ് തോരനും.
അഹ് ആ
എല്ലാരും ഇല്ലേ വിട്ടില്.
ആ ഉണ്ട് അവിടെയോ മക്കളൊക്കെ ഉണ്ടോ?
ആഹ് കുട്ടിപ്പോ ഉറങ്ങി കുട്ടിക്ക് ഇപ്പൊ ഫുഡൊക്കെ കൊടുത്ത്. ഒള് ഇപ്പോ ഒറ ങ്ങി ആ ഒന്നര വയസ്സായിട്ടൊള്ളൂ.
ആഹ
ഓള് പോറങ്ങി വലിയ കുടിസ്കൂൾക്ക് പോയക്കാണ്
എത്രമാം
ഓള് സ്കൂ ഓള് യു കെ ജിയിലാണ് ഓള് നാലരയാകും എത്തണങ്കിൽ
ആഹ
അപ്പൊ വരുമ്പോത്തിന് ചെറിയ ചെറിയ പരിപാടികൾ ങ്ങനെ കഴിച്ചുകൊണ്ടിക്കരുന്നു കുട്ടി ഒറങ്ങിയതും അല്ലേ
ആഹ ആ ഫുഫുഡോക്കെ യിച്ചോ
ആഹ ഫുഡോ കയിചീ
ഉ
എന്തായി റിസൾട്ടൊക്കെ
എന്താറിസൽട്ട് വന്നു
ആ പാസയിലെ എല്ലാത്തിനും
ആഹ
ഉ ഇനി എന്താണ് അടുത്ത പ്ലാനൊക്കെ
അടുത്തള്ളണെങ്കി ഇങ്ങനെ നോക്ക്യണ്ട് നിക്കാണ് മെഡിക്കൽ കോഴ്സസാണ് നോക്ക്ണത്
അഹ്
ക്കാരം നാട്ടില് കിട്ടയാണെങ്കി നാട്ടില് അല്ലെങ്കിൽ പൊറത്ത്നൊക്ക്ണ്ട്
ആഹ്
ആഹ്
പൊറത്ത് ഏ പോകാന് ഇവിടെല്ല ഇന്ത്യക്ക് പൊറത്ത് പോകാന് താല്പര്യണ്ടോ
ഇവിടെ താണ്ടൂര് മിസ് മൈസൂർ അങ്ങനെ ബാംഗ്ലൂര് മൈസൂർ അങ്ങനെ അത് പൈസൻ്റെ ഇത് വെച്ച് നോക്കുമ്പോ നോക്കുന്നത്
മെഡിക്കൽ ഫീൽഡൊക്കെ നല്ല ഇതാണ്ല്ലേ
ആഹ് സ്കോപ് മെഡിക്കൽ ഫീൽഡ്
ആഹ് കോസ്റ്റു ആണ് കൂടുതല്
ആഹ്
പക്ഷെ നല്ല
പിന്നെ ആഹ്
ഉം
അത് പിന്നെ ജോലിയായിട്ട് വീട്ടാലതല്ലേ ഒള്ളൂ
ആഹ് ആ ഹ് ന്നട്ട് കൊടുത്തോ
ഇല്ല ആഹ് ആപ്ലിക്കേഷൻ അങ്ങനെ ഇവിടെ കൊടുത്തഴിഞ്ഞിട്ട്ണ്ട് അപ്പൊ എ ബി എസ് ഇണ്ട് അതില് മെഡിക്കൽ കോഴ്സസ് എന്തെങ്കിലൊക്കെ നോക്കണം പാരാമെഡിക്കല് അതില് കിട്ടിയിട്ടില്ലെങ്കിൽ നൈസിങ്ങ് തന്നെ ഇഞിപ്പൊ മഞ്ചേ രി ഗവൺമെന്റില് അപ്പൊ അവിടൊന്ന് പോയെക്കണം കര്ത്ണ്ട് നാളെ
ആഹ്
ഇവിടെ തന്നെ കിട്ടാണെങ്കി പോയി വരാൻ സുഖണെങ്കിൽ അങ്ങനെ നോക്ക കര്തി എന്നിട്ടൊക്കെ
അതല്ലേ നല്ലത് പോയി വരാനോക്കെ
ആഹ് ആഹ്
ഉം ഉമ്മക്കല്ലെ വീട്ടില്
ആഹ് ഇണ്ട്
ആഹ് ആഹ്
ഉ അവിടെ എന്തേനും ഉച്ചക്ക്
ഇവടെ ഞാൻ പറഞ്ഞിലേ ഒണക്ക മീന് കറി
ആഹ് വൈകുന്നേരത്തിനൊ മോള് വരുമ്പോ എന്താ കൊടുക്കാ
ഓള് വരുമ്പോത്തിന് എന്തേലൊക്കെ കടി ഇണ്ടാക്കണം എന്നും പോകുമ്പോ പറഞ്ഞു പോ പോല്ണ്ട് ഇന്നത് വാണം ഇന്നെ സാധനം വാണംന്നൊക്കെ പറഞ് പോല്ണ്ട്
ആഹ്
ഇന്ന്പ്പോ അതൊന്നും പറഞ്ഞ് പോയിട്ടില്ല അപ്പോ വരുമ്പോത്തിന് എന്തേലും പഴം വയറ്റി വയ്ക്കേ പഴം പുഴുങ്ങി വയ്ക്കേ അങ്ങനത്തെന്തേലും അല്ലെങ്കി ബ്രെഡ്ണ്ട് ബ്രെഡേറ്റ്ന്തേലൊക്കെ ഇണ്ടാക്കി വെക്കണം
ഉം
ഇങ്ങക്കിനി ചായക്കടിക്കോ സ്കൂൾക്ക് വാന് വരും വീടിന്റെ മുന്നില്
ആഹ് വാൻ ആഹ്
അങ്ങനെ വാനില് കയറ്റി വിടലാണ് മറ്റേത് കൊറച്ച് ദൂരണ്ട് ഇവിട്ന്ന് അല്ലേയ് കൊറച്ച് ദൂരണ്ട്
ആണോ
ഞമ്മക്ക് എന്നും കൊണ്ടാക്കല് നടക്കൂല
ആഹ്
എന്താ ഓളെ ഇപ്പ രാവിലെ പോകും ഓള് ക്ലാസ്സിന് പോണേന്റെ മുന്നേ പോം പണിക്ക്
ക്ക്യാം
അപ്പൊ പിന്നെ കൊണ്ടാക്കാനാരും ഇല്ല ചെറിയ കുട്ടിയായതോണ്ട് എനിക്ക് കൊണ്ടാക്കാൻ പറ്റൂല ബസ്സില് കേറി ട്രാവൽ ചെയ്തിട്ട് ഓക്ക് ഒന്നര വയസ്
ഉം
അപ്പപിന്നെ കൊണ്ടോവാന് ഏഹ് കൊണ്ടാക്കാന് കൊറച്ച് ആഹ് ബുദ്ധിമുട്ടാണ് അപ്പപിന്നെ വാനില്ലാക്കേക്കാണ് അതാവുമ്പ പിന്നെ കറക്റ്റിന് കൊണ്ടൊയി കൊണ്ടരോല്ലോ
ആഹ്
ഉം ഇപ്പ എന്തേലും വേറെ എന്തേലും സൈഡ് സൈഡായിട്ട് എന്തേലും ഇത് നോക്കണ് ണ്ടോ
ഇപ്പൊ സൈഡായിട്ടൊര് ബിസിനസ് തൊടങ്ങീട്ടിണ്ട്
എന്ത്
ഇപ്പതാണല്ലോ ജ്വല്ലറി ആന്റിഗാ ഷിൻഡ് ജോല്ലറി ആഹ് ആഹ്
എങ്ങനെ പോണ് കള ഇതൊക്കെണ്ടോ ഓർഡറൊക്കെ കിട്ടണണ്ടോ
ഓഡർള്ള ഇതിന്റെ ടൈമ് എറക്കീ ട്ടുള്ളൂ അപ്പൊ പിന്നെ നോക്കിട്ടില്ല പിന്നൊന്ന് കൊറച്ച് കഴിയട്ടെ കര്തി ഞങ്ങൾ വേറൊരു ഫ്രണ്ടും കൂടിയിണ്ട് തൊടങ്ങീക്കണ് പുതിയേത് അപ്പൊ അങ്ങട്ടും ഓർഡർ പോവും
ആരാല്ലേ ചെയ്യണ്ത്
അല്ല ഞങ്ങള് മൂന്നാള് ഇണ്ട് അതല്ലാതെ ഞങ്ങള ഒപ്പോ പഠിച്ചിണത് വേറൊരു ഫ്രണ്ടും കൂടി തുടങ്ങി തുടങ്ങിക്ണ്.
അപ്പൊ ഓൾക്കും കൊറേ ഓർഡർ പോം ഞങ്ങൾക്ക് മാത്രല്ലല്ലൊ അപ്പ പിന്നെ അങ്ങനെ വലുതായിട്ട് സ്റ്റോക്ക് ഒന്നും എറക്കണില്ല
അ ഹ ഹ ഇപ്പയ്ന് എല്ലോടത്തും എല്ലാ രോരോന്ന് ഇതേപോലെ തന്നെ ഓരോരോ സൈഡ് ബിസ് ലെസ്സ് ചെയ്യുവല്ലേ കൂടുതലും പഠിക്കണ കുട്ടിയ ഇപ്പളല്ലേ ഇറങ്ങണത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക്
ആ അതാണ് ഇപ്പൊ അങ്ങനെ വെറുതെ ഇരിക്കയാണ് പ്ലസ് ടു കഴിഞ്.
ആഹ് ഇനിയിപ്പം കോളേജ് തൊറക്കുമ്പോത്തിനൊക്കെ കൊറച്ച് കൂടെ ടൈം ആവുമല്ലോ അല്ലേ
ആഹ് ആഹ് അതാ സെപ്റ്റംബർ ഒക്ടോബർ നോക്കാം.
അത്രയൊക്കാവൂലേ?
ആഹ് അത്രയൊക്കാവും നേഴ്സിങ്ങിനത്രയുണ്ട് മെഡിക്കൽ കോഴ്സസിനൊക്കെ പിന്നെ എൽ ബി എ ട്ടെങ്കിലൊക്കെ ടൈം എടുക്കും ആഹ് അതാണ്.
ടൈമ് പോകൂല്ല അപ്പ അങ്ങനെ എന്തേലൊക്കെ ചെയ്യണതന്നെ ആ നല്ലത്.
ആഹ്
ഉം വീട്ടാരൊക്കെയ്ന് അങ്ങനത്തെ കാര്യങ്ങക്കൊക്കെ സപ്പോർട്ടാ?
എങ്ങനെ?
ഇങ്ങനെ ഈ സൈഡ് ബിസിനസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങക്കൊക്കെ വീട്ടുകാര് സപ്പോർട്ടാണോ? ചില വീട്ടുകാരൊന്നും സപ്പോർട്ട് ന് നിക്കൂല.
ആഹ് ആന്ന് അതൊന്നും കൊഴപ്പില്ല ആഹ് ഇത് അങ്ങനെ എന്തേലും ചെ ചെയ്തോ ചെയ്തോ ചെയ്തോ പറിം. അവനവന്റെ കയ്യില് എന്തേലും ആവശ്യത്തിന് പൈസണ്ടാവണെ നല്ലതല്ലേ അപ്പൊ അങ്ങനെ.
ആഹ് നമ്മളെ കയ്യിൽ ഇണ്ടാവണത് നമ്മക്ക് ഉപകാരപ്പെടാൻ തന്നെയല്ലേ.
ആഹ്
നമ്മക്കതൊര് നമ്മക്കെന്തേലും.
കടലോ
നമ്മക്കെന്ത് വാങ്ങാനും
ഇനിപ്പോ കൊറെ ആവശ്യങ്ങള് വരും ഹോസ്റ്റലിൽ നി ക്കാണെങ്കിലൊക്കെ കുറെ സാനങ്ങളൊക്കെ വാ മേടിക്കണം അപ്പൊ അയിനൊക്കെ അയിന്റെ മുമ്പും ഈ ക്യാഷ്.
ആഹ് ആഹ്
ഉം.
ഹോസ്റ്റലിലേക്കാല്ലേ വീട്ട് ആഹ് ദൂരൊക്കെ കിട്ടിയാ ഹോസ്റ്റലില് നിക്കാനേ ക്കാരം ലെ പ്ലാന്.
ചെല്ല് ആഹ് ഇവടെ അടുത്താണെങ്കി പോയി വരാം മഞ്ചേരി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അടുത്താണെങ്കി പോയി വരാനൊള്ള ദൂരൊള്ളൂ.
ഉം അപ്പം ഇതിന് മുമ്പ് വിട്ട് നിന്നിക്കണോ?
ഏയ് ഇല്ല അവിടുന്ന് സ്കൂൾക്ക് കുറച്ച് ദൂരെള്ളൂ അത്‌ വരെ പോയിട്ടുള്ളൂ ഇനി
നിക്കണെ വിട്ട് നിക്കല് ആഹ്
ഓ ആദ്യൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കൂലെ
ആഹ് അതങ്ങനെ തന്നെക്കാരം ആദ്യായിട്ട് പോവല്ലേ. പിന്നെ ലീവ് ഇങ്ങനെ എപ്പളൊന്നും ഇണ്ടാവൂല്ല എടക്കെടക്ക് ഉണ്ടാവുള്ളു.
ആണോ ഉം
വലുതായിട്ടൊന്നൂല്ല മെഡിക്കൽ കോഴ്സ് നേഴ്സിംഗ് ആണെങ്കി അത്രേം ഉണ്ടാവൂല്ല.
ഉം മെഡിക്ക ഏഹ് ലീവ് കിട്ടണേനനുസരിച്ച് അങ്ങനെ വരേണ്ടവരുംലേ ഫെസ്റ്റിവൽസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ലീവ് ഉ
ആഹ് ചെലതിനൊക്കെ ഇണ്ടാവുള്ളു പിന്നെ സീനിയേഴ്സിനൊക്കെ ആഹ് എക്സാമൊക്കെയാണെങ്കി ഇണ്ടാവും.
ലീവ് ആഹ് ഉം എത്ര കൊല്ലത്തെ കോഴ്സാണ് നഴ്സിങ്?
നഴ്സിങ് ബി എസ് നാല് ജി എൻ എം മൂന്നാണ് ഞാൻ ചിലപ്പോ ജി എൻ എം ആയിരിക്കും പൈസന്റെ ഇഷ്യു നോക്കുമ്പോ ജ് എം എം എക്കാരം പിന്നെത് പോസ്റ്റ് ബി എസി ഇട്ത്താ മതി. ജി എൻ എം ആഹ് ചെയ്തിട്ട് പട്ച്ച് കയ് അർങ്ങിട്ട് ജോലി ചെയ്യ നമ്മക്ക്. അയ്ന്റൊപ്പം തന്നെ പോസ്റ്റ് ബി എ സി ചെയ്ത് എക്സാം എഴ്തിട്ട് പോസ്റ്റ് എ ബി എ സി എയ്തിട്ട് ബേസ്ല്ല
ആഹ് അതും എന്നാ പൊ ർത്ത്ക്കൊക്കെ പോകുമ്പോ
ആഹ് എക്സാമയ്താ മാത്രം പോയാ മതി ജോലി ചെയ്യാലോ അങ്ങനെ
ഇപ്പം ജോലി ചെയ്താ അയ്ന്റെ സാലറി കൂടി കിട്ടോല്ലോലേ
ആഹ് അബുതിന് ലോണാണല്ലേ എജുകേഷൻ ലോണല്ലതും അടച്ചു വിട്ടാ തൊടങ്ങാം
ഫുൾ ലോണാണോ അതോ?
അല്ല ഫസ്റ്റ് അമ്മള് കൊടുക്കണം പിന്നെ ഫുള്ള് ബാക്കി ലോണോ ഫുള്ള് ഒന്ന് ഒന്ന് ഒന്നര ക്കെ കൊട്ക്കേണ്ടി വരുന്തായാലും
ആഹ് സ്കോ ളർഷിപ് അങ്ങനെന്തെലൊക്കെണ്
ആഹ് സ്കോളർഷിപ്പ് ഒക്കെ ഇണ്ട്ന്നാ പറയ്ണത് അത് ഓരോ കോളേജിന്റെ ഇതിന് അർസർച്ചയ്ക്കാരം
ആഹ് അഹ് അതൊക്കെ കണ്ടർഞ്ഞ് കൊട്ത്തോണ്ടി
ആഹ് ആഹ്
അതൊക്കെ നമ്മക്ക് എന്താ കൊറെ കാര്യങ്ങളേ പൈസക്ക് ആവശ്യ ഞങ്ങള് ആഹ് അയ്നൊക്കെ നല്ലതായിർക്കും.
ആഹ്
ഉം വീട്ടില് വെപ്പിനാരൊക്കെല്ലത്?
എങ്ങനെ
വീട്ടില്മ്മീ യില്ലാതെ പിന്നെരക്കെല്ലത്?
ഞാനുംമ്മീ പ്പീ അനിയനും.
ആണോ അനിയൻ എത്ര ക്ലാസ്സില?
ഏഹ്
അനിയന് എത്ര ക്ലാസ്സില?
അനിയന് ഫസ്റ്റ് ഇയർ ഒന്നാം ക്ലാസ്സില്.
ഒന്നാം ക്ലാസ്സിലോ ഓന് ഇന്ന് സ്കൂളി പോയി കാണൂല്ലേ?
ആഹ് ഓന് പോയ് ഓനെ രാവിലെ കൊണ്ടാക്കിട്ട്. അങ്ങനെ അവടെ കൊർച്ചൊള്ളു ഇന്നെന്താ ആഹ് ന്നാ ശരി ന്നാ ശരി ഇമ്മാ ഇമ്മാ